ഹലോ ആ ചോറുണ്ടോ അ ആ ചായ കുടിച്ചോ
ചായ കുടിച്ചില്ല
മ്
ചായ കുടിക്കണത് ചോറിന് ഇന്ന് എന്താർന്നു കറീന്ന് ചോയ്ച്ച്കഴിഞ്ഞാല് മീൻകറി ഉണ്ടായിരുന്നു
ഉം
പിന്നെ കോവക്കായുണ്ടായിരുന്നു
ഉം
ചമ്മന്തി ഉണ്ടായിരുന്നു പിൻ അതെ പിന്നെ പയറുണ്ടായിരുന്നു ആ അങ്ങനെ ഒരു നാടൻ കറികളൊക്കെ ആയിരുന്നു
ആ ഇന്ന് ഇവിടെ മീൻ വാങ്ങി ചെമീൻ വാങ്ങി ചെമ്മീൻ തേങ്ങാ അരച്ച് ആ തേങ്ങാ അരച്ച് കറിയും വെച്ച് പൊരിച്ച് ഉം ഇന്നലത്തോ ഒണക്ക പയറുണ്ടായിരുന്നു പിന്നെ ഇന്ന് പാണ്ടി മുരിങ്ങയിലയില്ലേ ചീരയില്ലേ ചീര പാണ്ടി മുരിങ്ങ അത് തൊരംവെച്ച് തേങ്ങ ഒതുക്കിട്ട്
ആ നമ്മുടെ ഒരു ആ നമ്മുടെ ഒരു കൂട്ടുകാരൻ വിളി കോവക്കായുടെ ഇലപറിച്ച് തോരൻ വയ്ക്കുന്ന വിധം കോവയ്ക്കല്ലേ കോവയ്ക്കാ കോവയ്ക്കാ ഇല പറിച്ച് തോരംവെക്ക്ണ സംഭവം പറഞ്ഞ് കേട്ടിട്ടുണ്ട്
കോവെലിന്റെ എലയോ
ആ
ഉം മത്തനെല്ലാ വെക്കുവാനിങ്ങനെ
ആ മ മത്തന്റെ ആഹ മൂക്കാത്തല വെക്കുന്നത് അത് ഞാൻ കിട്ടണ്ട് അതേപോലെ തന്നെ ഈ ഈ സൗത്ത് ആഫ്രിക്കയിലൊക്കെ കപ്പയില്ലേ നമ്മുടെപ്പ പ്പ
ആഹ
കപ്പയുടെ ഇല തോരമ്പവെക്കും
അത് പണ്ടൊക്കെ വെക്കുംന്ന് ഈ കർണവൻ മാര് പറഞ്ഞ കേട്ടിട്ട് എടുക്കും പ്രായമായ വരും മറ്റേ ഇതില്ല കപ്പയുടെ ആ ആ അത ഏറ്റവും പൊക്കത്തുള്ള കഴിഞ്ഞിട്ട് ഒരു വെള്ള ഒരു തൊലിയില്ലേ കപ്പയോട് ചേർന്നുള്ള
ആഹ ആ ആ് ഈ ചുവന്ന തൊലി കഴിഞ്ഞിട്ട് വെളുത്ത തൊലി ആഹ വെളുത്തതുണ്ട് ഉ
ും എന്തോ കൂടെ ഇട്ട് വെക്കൂന്ന് അങ്ങനെയും പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട് പണ്ടാ ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ഒന്നുംല്ല ഇന്ന അങ്ങനത്തെ കറികളൊന്നും ഇല്ല അത് ശരിയാ ഇന്ന് ഇന്ന് ഇഷ്ടം പോലെ കറികളും മീനും ചോറും ഇറച്ചിയും അങ്ങനെയെല്ലാം ഉണ്ടല്ലോ ഓരോ ദിവസവും
ആഹ പണ്ട കാലത്ത് ഇതുണ്ടന്ന്ാ നമ്മുടെ ഈ ഇന്ത്ല് ഈ ഇത്തപ്പഴ പോലെ ഉണ്ടാവകുന്ന സാധനില്ലേ ഇന്ത്
ആ് അതെനിക്ക അറിയത്തില്ല കേട്ടിട്ടുണ്ട് സാധനം
ആ എന്റെ ചെറുപ്പത്തിലൊക്കെ സാധനമ ഉണ്ടായിരുന്നു ആ സാധനം ഇ പറിച്ചുകൊണ്ട് വന്നിട്ട് വെള്ളത്തിയിട്ട് കുതിർത്തിയിട്ട് നമ്മള് കത്തി എടുത്ത് അത് അത് രണ്ടായിട്ട് മുറിച്ചിട്ട് അതി്ന്റെ അകത്തു നിന്ന് അത് ചുരണ്ടി എടുക്കും
അത് കായണോ
ആഹ കായ കാ ചൊരഞ്ഞ എടുക്ക്പോ വെള്ള േസര് പൊടി കട്ടും
ആഹ
ആ പൊടി കൊണ്ട് പുട്ട് അപ്പ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുുവമായിരുന്നു
ആ ആ ഈ പച്ചക്കപ്പം കൊണ്ട അതുപോലെ ഇങ്ങനെ എന്താ മറ്റേ ഗ്രേറ്റ് ചെയ്തിട്ട് അത് വെള്ളത്തിലിട്ട് കൊറെേ പ്രാവശ്യം കളഞ്ഞ് കൊറച്ച നേരം വെള്ളത്തി അതിരുത്ത് വെക്കും അതിന്റെ കറ പോകാൻ വേണ്ടി അത് കഴിഞ്ഞ ് ഇതുപോലെ പു തൊക്കെ ഉണ്ടാക്കുമല്ലോ
അതെ അതെ അതെ അങ്ങനെ ഒരു സംഭവൊക്കെ ഉണ്ട് അതെ പറഞ്ഞ അങ്ങനെയൊ ഒരു കാലത്താണത് ഇപ്പൊ അതിന്റെ ആവശ്യമില്ല ഇപ്പ എല്ലാം മോഡേൺ ഫുഡല്ലേ എല്ലാവരും കഴി
ചായമെൺസിന്റെ അല്ല അത് നല്ലതാന്ന് പറയുന്നേക്കാം
കുഴിമന്തി ബർഗർ പിസ്സാ
ആ അത് ശരിയാ അതൊക്കെ എങ്കിലും അത് ഒരു നേരം കഴിച് പിന്ന ഞാൻ പിന്ന നമ്മടെ സാധാ സാധനങ്ങള് കഴിക്കാൻ തോന്നും എത്ര നെയ്യ്ചോറും ബിരിയാണിയും കഴിച്ചാല്
അതെ അതെ ചക്കയിടാൻ കിടപ്പുണ്ട് കാര്യം പറഞ്ഞ
അതെയോ ഇട്ടോ എന്നി ട്ട്
ഇന്ന് വേണമെങ്കിൽ ഇടാർന്നു ഇന്ന് വൈഫിന് സമയവും ഇല്ല
ആ
ചുമ്മാ നമ്മൾ ഇട്ട് വെച്ചിട്ട് കാര്യല്ലല്ലോ അതെന്തെങ്കിലും ചെയ്യാനുള്ള ആള് വേണ്ടേ
അത് ശരിയാണ്
ആ അപ്പം അങ്ങനെയാണെങ്കിലേ ഉള്ളു നമ്മൾ അത്
അപ്പൊ നാളെ ഇടുന്നുണ്ടോ
നാളത്തെ കാര്യത്തില് തീരുമാനമൊന്നും ആയിട്ടില്ല
അ ആ ആ
മ്മ് ഇവിടെ അടുത്തുള്ള സ്ഥലത്തീന്നാ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ആണെങ്കിൽ ഇ ട്ട് വർക്കോ പുഴുങ്ങോ എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ അങ്ങനെ ചെയ്യാന്നു ഓർത്തോണ്ടിരിക്കുന്നു
ഞങ്ങൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പുഴുങ്ങാൻ പാ ത്തിനൊരു ചെറിയൊരു തേങ്ങ വലിപ്പ ഉള്ള ഒരെണ്ണം ഉണ്ടായിരുന്നു
ആ ഇനിയും കിടന്നാ ചിലപ്പോ മൊത്തം പഴുത്തു പോകുന്നേ ആ
ആ പൗ ഒത്തിരി പഴുത്തു പോയാലും കൊള്ളൂല
പഴുത്ത് പോയാൽ കൊള്ളത്തില്ല പഴുത്ത നമുക്ക് വലിയ ആവശ്യമില്ലല്ലോ
ആ അത് ശരിയാ അപ്പൊ ഇവിടെ ഫ്രണ്ടിലൊരു പ്ലാവില് ചെറിയൊരു ചക്ക ഉണ്ടായിരുന്നു അതിന്ന് ഇട്ടിട്ട് അരിഞ് വെച്ചേ പുഴുങ്ങണം വേവിക്കണം വേവി തേങ്ങ എല്ലാം ഒതുക്കി ചേർത്താൽ മതി ബാക്കിയെല്ലാം സംഭവം റെഡിയാറ്റിട്ടിരിക്കുന്നെയാ
ആ ഇവിടെ പഴഞ്ചക്ക കിട്ടവാണെങ്കിൽ അതിനെ വേവിക്കും വേവിച് എടുത്ത് ഫ്രിഡ്ജിൽ കേറ്റു
ആഹ
ആ പിന്നീട് അട ഉണ്ടാക്കാൻ വേണ്ടി ആ പഴുത്തത് പിന്നീട് അട ഉണ്ടാക്കാലോ
അത് ശരിയാ നല്ല ഐഡിയ ഇവിടെ അത് അങ്ങനെ ചെയ്യാറുണ്ട്
ഉ ഫ്രിഡ്ജ് കയറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും ആ ആ അതതെ അത് കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കുവാണ അടിപൊളിയാ
ഉ നല്ല തേങ്ങാ ചേർക്കണം
ആഹ് തേങ്ങ ചേർക്കണം അതേപോലെ തന്നെ ഈ ബദാംമ്പരിപ്പൊക്കെ ഇട്ടുണ്ടാക്കുന്ന ഒരു സംഭവമ്മുണ്ട് അധിനകത്ത്
ചിലവർ നെയ്യൊക്കെ ചേർന്നു പക്ഷെ നെയ്യുടെ ഒക്കെ ചുവ അറിയാൻ മേലാ
എന്നാ ഒരുപാട് ഒരുപാട ആയി പോയി കഴിഞ്ഞാ പണി ആ ഒരു ടേസ്റ്റ് നമുക്ക്ഷ്ടപ്പെടൂല്ലല്ലോ കുറൊക്കെയാണങ്കിൽ കുഴപ്പ ലൈറ്റ് ആയിട്ട് ചേർക്കാണെങ്കിൽ
പിന്നെ കപ്പലണ്ടി ഒക്കെ ഇല്ലേ മറ്റേ ക്യാഷു
ആ് അതാ പറഞ്ഞ അതൊക്കെ ഇട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്
ഒക്കെ നെയ്യില് വറുത്തായി ഇടുന്ന ആ നെയ്യ് അയിന്റെ അകത്തോട്ട് ചേർക്കും പായസം പോല പായസത്തിനകത്ത്
ആഹ മൊത്തം ഒരുപാട് നെയ്യ ആയി പോയ കൊള്ളത്തില്ല
ചെറിയ രീതിയില് പായസത്തിൽ ഇച്ചിരി കൂടുതൽ ഇടും എന്താ കഴിക്കുമ്പോം കടിക്കാനന്ന്
ആഹ് ഓക്കെ അത് നെയ്യില വറുത്തരുന്നെങ്കി പിന്നെ നെയ് ചേർക്കേണ്ട കാര്യമല്ലോ
പിന്നെ നെയ്യ് ചേർക്കെലാ
ആഹ അപ്പൊ കൊഴപ്പമില്ല
ഉം അതൊക്കെ ഇപ്പോഴത്തെ മോഡേൺ ആയിട്ട് ആക്കുന്നവരെല്ലാം അങ്ങനെ ആക്കുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ളവർക്ക്ല്ലാട്ടോന്നൊന്നു
അപ്പൊ ചെലവ് കൂടന്നേള്ളു
ആഹ ശരിയാ ഇപ്പൊ എല്ലാ വീടുകളിൽ കൂടെ അതൊക്കെയല്ലേ ഉള്ളത്
ത്ത ഉണ്ടാക്കുന്നുണ്ടല്ലോ ഈ പാസ്ത ഉണ്ടാക്കുമ്പോ അതിന്റെ ത്ത് ചേർക്കാവുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട്
ഈയിടക്ക് ഈ ഷോർട്സ് കണ്ടതാ ആം ഇടിയപ്പ പാത്രത്തിന്റെഅകത്തു വെള്ള ഒഴിച്ച് പാസ്തവേവിക്കാൻ വെക്കും അയിന്റെ പൊ മുക്കത്ത തട്ടേരി ചിക്കൻ വെക്കും ചെറിയ പീസായിട്ട് ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും കൂടി തിരുമി ചിക്കൻ വെക്കും ചെറിയ ചെറിയ പീസുകൾ
ആഹ്
അതിന്റെ പൊക്കത്ത് കപ്പലണ്ടിയും ഒരു പിടി ഉം കപ്പലണ്ടിയും പിന്നെ വെളു തുള്ളിയും സബോളയും ആഹ് സബോള അരിഞ്ഞട്ട് വേണം വെക്കാൻ. പിന്നെ ഒരു തക്കാളിയും
ആ ശരി
അതുക്കൂടെ വെച്ചി ട്ട് ആഹ് എന്ന ഒരു പത്ത് മിനിറ്റ് അല്ലെ ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് എന്നയേണ്ടേ കാണിക്കുന്ന ഒന്ന് ആവി കയറ്റി കഴിയുമ്പോ എല്ലാം വെക്കുമല്ലോ. പാസ്ത ഊറ്റിയും വെക്കണ എന്നി ബാക്കി ഉം ഏറ്റവും പൊക്കത്തെ തട്ടയില് ഇരിക്കുന്ന ഈ സവോളയും തക്കാളിയും ഉം വെളുത്തുള്ളിക്കും. പിന്നെ എന്തായിരുന്നു കപ്പലണ്ടി. നാലും കൂടി ഇട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നാ അരക്കണം. വെട്ട് ഉം പാന് വെച്ചിട്ട് പാൻ പാത്രം വെച്ചിട്ട് അതിന്റെ അകത്ത് ബട്ടർ ഇട്ടിട്ട് ഈ അരച്ച വെച്ച സാധനങ്ങളെല്ലാം ഇട്ട് ഇച്ചിരി കുറുക്കിയിട്ട്. അയിന്റെ അകത്ത് ഈ പാസ്തായും. ക്കണം പിന്നെ ആ ചിക്കൻ ഇല്ലേ ചിക്കൻ പിച്ചി പറച്ച്. പിച്ചി പറച്ച് ഇട്ടിട്ട്. അതും കൂടെ ഇട്ട്. ഇളക്കിയിട്ട് അതിന്റെ പൊക്കൊത്ത കൂടി ഇട്ടാ പാസ്ത റെഡി.
അത് ശരി നമുക്ക് ഒരു ദിവസം ഉണ്ടാക്കണല്ലോ.
ആഹ് നല്ല വാല്യ പണിയില്ല ഈ പറയുമ്പോ ഉള്ള പണിയേള്ളൂ പക്ഷെ വല്യ പണിയില്ല.
ആഹ് നമുക്ക് ഒരുദിവസം ഉണ്ടാക്കാം അത്.
എല്ലാ ഒറ്റയടിക്ക് വെക്കുമല്ലേ. പാസ്ത മറ്റേ എൽബോ ഷേപ്പ് ഉള്ള പാസ്ത ഇല്ലേ.
ആഹ് ആഹ് ആഹ് അത് മേടിക്കണമല്ലേ.
ഇവിടെ അങ്ങ് അത് തൂക്കിവാങ്ങി.
ആഹ് അത് എവിടന്നാ വാങ്ങുന്ന.
ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും അവിടെന്ന് തൂക്കിവാങ്ങിക്കുക അരക്കിലോ മതി അരക്കിലോ ഒരു മൂന്നാല് പ്രാവശ്യ ആയിട്ട് വെക്കാല്ലോ ഇച്ചിരിയിച്ചിരി വച്ചാൽ മതിയല്ലോ. എല്ലാരും ഒ ണ്ടെങ്കിൽ ഒന്നിച്ച് വെക്കാനുള്ളതേ ഉള്ളൂ എല്ലാരും കഴിക്കുന്നുണ്ടെങ്കി ഇത് ഇച്ചിരി മതിയല്ലോ ഒരാൾക്ക് രണ്ടു പേർക്ക് പോരെ അയിന്റെ കൂടെ ഇടാനുള്ള മസാലായയും അവിടെത്തന്നെ ഒരു ചെറിയ പാക്കറ്റ് അത് അഞ്ചു രൂപ പാക്കറ്റ് മസാല പക്ഷെ അത് രണ്ട് പ്രാവശ്യം ഒരു പാക്കറ്റുള്ള മസാല രണ്ട് പ്രാവശ്യം ഉണ്ടാക്കാൻ പാകത്തിനുണ്ട്
ചാട്ട് മസാല ആണോ
വേറൊരു മസാല പാസ്തായിക്ക് ഇടുന്ന ഒരു പ്രത്യേക മസാല അതിന്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റാ
അതേല്ലേ
ആ ഒരു ചെറിയൊരു പാക്കറ്റ്
അതൊന്ന് മേടിക്കണം അതൊന്ന് മേടിക്കണം നമുക്ക് ഉണ്ടാക്കി നോക്കണം നീ കഴിച്ചു നോക്കിയാരുന്നോ
ആ ഞാൻ കഴിച്ചു നോക്കിയാരുന്നു കഴിച്ചു നോക്കിയാരുന്നു അതാ ഞാൻ പറഞ്ഞെ അത് നല്ലതാ പക്ഷേ പക്ഷെ ഇടിയപ്പ പാത്രത്തിൽ വെക്കുന്ന ആ ഐറ്റം ഇല്ലേ അത് ഞാൻ കഴിച്ചു നോക്കണോന്നുണ്ട് പക്ഷെ കപ്പലണ്ടി ഒന്നും ഇല്ലാഞ്ഞതുകൊണ്ടേ ഉണ്ടാക്കാൻ പറ്റിയില്ല
ആ അപ്പൊ അത് നമുക്കൊന്ന് ട്രൈ ആ അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്നേ
ഉം എല്ലാരും കൂടെ ഉള്ളപ്പോ നല്ലതാ പെട്ടെന്ന് തീരുവല്ലോ മറ്റേ ഹോട്ടലീന്ന് മറ്റേ നീ പക്ഷെ വണ്ണം ഉള്ള നൂഡിൽസ് ഇല്ലേ
ആ ആ ആ
അതും ഒരു കിലോ പായ്ക്കറ്റാക്കി മേടിച്ച് വെച്ചിട്ടുണ്ട്
ആ അത് ശരി ആ
റ്റേ നമ്മള് തിളപ്പിച്ച് ഊറ്റിയിട്ട് ഈ ഫ്രൈഡ്റൈസ് ഉണ്ടാക്കുന്ന പോലെ അതും നല്ല ടേസ്റ്റാട്ടോ അതിന്റകത്തും ചിക്കൻ ഇട്ടിട്ട് നല്ല ടേസ്റ്റാ അതും
ആ ആ എല്ലാത്തിനും പൊതുവേ പറഞ്ഞാ ചിക്കൻ വേണം
ചിക്കൻ ഇടുന്ന എല്ലാ ടേസ്റ്റ് മുഴ അതിന് മുട്ടയും കൂടെ ചിക്കിയിടണം മുട്ടയും ചിക്കിയിടണം ആ ചിക്കനും ഇടണം ഇതിന് മുട്ട വേണ്ട ചിക്കൻ ഇട്ടാലാണല്ലേ ഈ പാസ്തക്ക് പാ സ്ഥാ അല്ലാതെ വൈറ്റ് സോസ് പാസ്താന്ന് പറഞ്ഞു നമ്മള് കടയിൽ നിന്ന് വാങ്ങുന്നത് ചിക്കൻ ഉണ്ട് വേവിച്ച ചിക്കനാന്നേ ഉള്ളൂ പൊരിച്ച ചിക്കനല്ല ചുമ്മാ ഉപ്പിട്ട് വേവിച്ചിട്ട് ചെറിയ ചെറിയ കഷണങ്ങളാക്കി പക്ഷെ അത് കഴിക്കുമ്പോ നല്ല ടേസ്റ്റാ ആ വേവിച്ച ചി വേവി വിച്ചതാണെങ്കിൽ ആം കടയിൽ നിന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട് അത് നല്ലതാ വേവിച്ച ചി ആണെങ്കിലും നല്ല രസ പക്ഷെ എല്ലാർക്കും ഇഷ്ടപ്പെടണമെന്നില്ല എനിക്കിഷ്ടപ്പെട്ട്
ആ വൈറ്റ് സോസ് പാസ്ത അല്ലേ
സോസ് പാസ്താടെ ആ പാസ്തക്കൊരു ഇതുണ്ട് ഞാൻ അതിന്റെ ഇത് പറയാവേ മറ്റേ ആഹ് ഇതില്ലേ മസാല മസാലാ എന്റെ പേര് പറയാണ് ഇവിടെ തൊട്ടടുത്തന്റെ അടുത്തിരിണ്ട് ആ വറ്റ് സോസ് പ വൈറ്റ് പാസ്ത സോസ് എന്നാ
വൈസ്
വൈറ്റ് പാസ്ത സോസ് ചീസി ക്രീമി മിക്സ് അതിന്റെ തൊട്ട താണ് ചെറിയതായിട്ട് എഴുതിേക്കുന്നത് ചീസ് ക്രീമീ സന്ന്
ആ ചീസി ക്രീംമി മിക്സാ അതിവിടെ സപ്ലൈ കോയില് ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങാം നോക്കട്ടെ എന്നിട്ട് ഉണ്ടാക്കി നോക്കണം
അല്ലെങ്കിൽ രണ്ട് രണ്ട് മൂന്ന് പാക്കറ്റ് എങ്ങാട് ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് ഉം
അപ്പൊ ഇടക്ക് ഇടയ്ക്കു പിള്ളാര്‌ പറയുമ്പോൾ ഉണ്ടാക്കി കൊടുക്കും
ആഹ് ആഹ്
ആഹ് അത് കൊള്ളാം
അത് നല്ലതാ ഈ അത് ഈ പിള്ളേര് തന്നെയാ കാണിച്ചു തന്ന അത് നല്ല ടേസ്റ്റ് അത് ഇട്ടാലും പറഞ്ഞ അങ്ങനെ പിള്ളേര് തന്നെ കാണിച്ചു തന്നിട്ട് പോയപ്പോഴത്തേക്കും മേടിപ്പിച്ചതാ
ആഹാ
അങ്ങനെ പക്ഷെ അതി ഇടുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ട്ട്ടാ എന്ത ബട്ടറിന്റെ അകത്ത് ബട്ടറിന്റെറകത്ത് ഇടുന്നന്നാണ് നല്ലത് എന്റെ അടുത്ത് അന്നും പ ബാറ്ററിനാക്കതു ഇടുമ്പോൾ ആ കടയിലൊക്കെ ബട്ടറിനകത്തിട്ടാ വരുന്ന ബാ ബാറ്ററിന്റെ അകത്തു ഇത് ഇട്ടിട്ടു ആ ആം ഈ വൈറ്റ് സോസന് വൈയ് സോസ് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഏ എന്താ പാല് ഒഴിച്ചാ ഉണ്ടാക്കുന്നെ പ പാസ്ത വേവച്ച് കഴിയുമ്പത്തേ പക്ഷെ ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഇഡലി പാത്രത്തിൽ വെക്കുന്നു അതിന്റെ ത് പാല് വേണ്ട മറ്റേ ആ സാധനം അരച് കഴിയുമ്പ